ആഹ് പറഞ്ഞോ
ആഹ് എല്ലാർക്കു അയന്നെ
ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാരുന്നു ജോലിയൊക്കെ കഴിഞ്ഞോ രാവിലെ ഉം ഇവടെയും കയ്ഞ്ഞു
ആഹ്
പിന്നെ ന്നെന്താ സ്പെഷ്യൽ
ഇന്ന് സ്പെഷ്യല് ചിക്കന്ണ്ട് പിന്നെ മ ക്കളുംകൂടെ വീട്ടിൽ നിക്കുന്ന ദിവസല്ലേ ഞായറാഴ്ചയാവുമ്പം ആഹ് വൈന്നേരം ഒന്നിറങ്ങണം
വെക്കേഷനാണോ
ആഹ്
ഉം എവിടെക്കെ പോയി
മൂന്നാറ് വയനാട് ഉം പിന്നെ വാഗമണ്ണ് ആ സ്റ്റേ ആയിരുന്നു രണ്ടു ദിവസം
എന്നാ തിരിച്ച് വന്നേ
തിരിച്ച് വന്നിട്ട് പോ ഒരാഴ്ചായതേ ഒള്ളൂ എല്ലാടും മഴല്ലേ അഹോണ്ട് അങ്ങനെ കറങ്ങാൻ സമയം ആഹ് അടിപൊളി അല്ല ചൂട് സമയത്ത് വയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയങ്കര ചൂടായിരുന്നു ഇപ്പം അത്യാവശ്യം കൊർച്ച് മഴയൊക്കെ ങ്ങനെ വന്ന് വരുന്നോണ്ട് കുഴപ്പല്ല എവിടെങ്കിലും പോയോ വെക്കേഷന് ആ മഴ പെയ്ത് ന്നലെ നല്ല മഴയായിരുന്നു
ഇനിക്ക് അലർജിയുടെ പ്രശ്നായിട്ട് ങ്ങനെ മരുന്ന് കഴിച്ചോണ്ടിരിക്ക അപ്പൊ പൊറ ത്തോട്ടറങ്ങാൻ പറ്റൂല
അതെയോ തുമ്മലാണോ ആഹ് എനിക്കുണ്ട് തണുത്തിരിക്കുമ്പോ തുമ്മല്
തണുപ്പിന്റെ അല്ലേ ഇത് പൊടിയുടെ ഈ ചൂട് ത്ത് വണ്ടിയിലൊക്കെ പോകുമ്പഴേ ഈ പൊടിയടിച്ചി ട്ട് ആ മറ്റേ വണ്ടികളുടെയെക്കെ പുകയും ഒക്കെ ഭയങ്കര പ്രശ്നായി ഇപ്പം
എന്നിട്ട് മരുന്ന് കയ്ച്ചിട്ട് കുറവ് ണ്ട ആ നേരാതൊരു ബുദ്ധിമുട്ടാ നമുക്ക് വെക്കേഷൻ സമയത്തല്ലേ എങ്ങോട്ടെങ്കിലും പോകാൻ കൂടുതൽ സമയം കിട്ടാറൊള്ളൂ
പിന്നെ വേറെന്താ എല്ലാരും ണ്ട്
ആഹ് പിന്നെ ചോറൊക്കെ റെഡി ആയോ
ആഹ് ആവുന്ന്
ആഹ് പിന്നെ എന്താ പരിപാടി എന്തെലും ഉം സമയം പോ ക്ക്ന് എന്തേലും പണിയുണ്ടോ
ഇല്ല എന്തോ സ്പെഷ്യല് ഇന്ന് ആണോ ആണോ ആഹ് പിന്നെ
പിന്നെ ന്നാ മഴണ്ടായിരുന്നോ
മഴയുണ്ടായിരുന്നു നല്ല രീതിയില്
ആഹ് ഇനിപ്പോ ഉച്ച കഴിഞ്ഞ് കാണും
ആണോ
ഉം നല്ല
അവിടെ മൂടലുണ്ടല്ലേ ഇവിടെ മൂടലില്ല പക്ഷെ ഭയങ്കര ചൂട്
ആഹ് ഇവ്ടെ നമുക്ക് ചൂടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു ഒ ഒരാഴ് ച്ചയായിട്ട് ഇപ്പം വലിയ ചൂടിന് ഇതില്ല കാരണം ഉച്ച കഴിഞ്ഞ് എന്നും മഴയാ ഉം മഴയും ഇടിയും അതുകൊണ്ട് ഒരിട ത്ത് ഇറക്കൊന്നും നടക്കേല്ല ഉച്ച കഴിയുമ്പോ അതുകൊണ്ട് ഊണ് കഴിഞ്ഞ ഉടനെ ഫോൺന്റെ അടുത്തോട്ട് പോകും
അതെ പിന്നെ വണ്ടിയുണ്ടോ അതോ
ആഹ് വണ്ടിയുണ്ട്
കാറോ
കാറുണ്ട്
ഓടിക്കാനറിയോ
ഇല്ലില്ല ഞാൻ സ്കൂട്ടി ഓടിക്കും
ആഹ് ഞാനും സ്കൂട്ടി ഓടിക്കും
ആ കാറിനുള്ള ഓടി ക്കാൻ പോകാനും സമയമില്ല പഠിക്കാനൊന്നേ
ആഹ് എനിക്കും അതേപോലെന്നെ
സ്കൂട്ടി പിന്നെ അത്യാവശ്യം മക്കളെകൊണ്ടേ വിടാനും
ഉം
ല്ലായിട്ട് എടുക്കും ഇനി അത്യാവശ്യം സാനം വാങ്ങൻ പോകാനൊക്കെ
പിന്നെ രാവിലെ കുക്കിങ് ഒക്കെ കഴിഞ്ഞോ
ആ കഴിഞ്ഞു കഴിഞ്ഞു രാവിലത്തെ പണിയെല്ലാം പത്ത് മണിയാവുമ്പം റെഡിയാവും
രാവിലെ എന്താ കഴിച്ചേ
ഇഡ്ഡലി ഇഡ്ഡലിം ചട്നിയും
ചട്നി തേങ്ങാ വെച്ചോ
ആഹ് തേങ്ങവെച്ചിട്ട്
ആഹ് ഇവിടെ ചപ്പാത്തിയും മുട്ടക്കറി ആയിരുന്നു
ആഹ് എന്തേലും മക്കകെന്നും ഒരു സാധനം തന്നെ പറ്റിയേല്ല എന്നും മാറി മാറി ഉണ്ടാക്കണം
ആണല്ലേ
ആഹ് ഇന്ന് ഇഡലി ആണെങ്കി നാളെ ദോശയാക്കും അത് കഴിഞ്ഞ് ചപ്പാത്തി പുട്ട്
അതൊരു വ അതൊരു നല്ല കാര്യം തന്നെ
അത് തന്നെ എന്നും നമ്മളോർക്കും ഇഡലിയുടെ പൊടിയോ ബാക്കിയൊള്ളപ്പം ദോശ നാളത്തേക്ക് ഉണ്ടാക്കുമ്പോ അത് തീർന്നോളും
ആഹ് ഇപ്പൊ പിന്നെ വെക്കേഷനും കൂടെ ആയത് കൊണ്ടേ ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് കൊടുക്കണം
എന്നും വേണം
ആഹ് സ്കൂളിൽ പോവുമ്പഴൊക്കെ എങ്ങനാ
സ്കൂളിൽ പോകുമ്പോ രാവിലെ ആ കഴിച്ചിട്ട് പോകും പിന്നെ ഏ ലഞ്ച് കൊടുത്തു വിടും പിന്നെ വൈന്നേരം വന്നിട്ട് വീണ്ടും എന്തേലും അത് സ്നാക്സ് ആ സ്കൂൾ ബസ്സ് സ്കൂൾ ബസ്സുണ്ട് മൂന്ന് പേ ആ ഇവിടുന്ന് നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ
അതെയോ ഉം വേറെന്താ വിശേഷം
വേറെ വിശേഷം എന്താ ഇങ്ങനെയൊക്കെ പോന്നു സ്കൂള് തൊറക്കാനെക്കേയ് വെരുന്നല്ലേ
എല്ലാം വാങ്ങിച്ചോ
ആഹ് കൊറച്ചൊക്കെ വാങ്ങിച്ച് വെച്ച് മൂത്തയാള് ടെൻതിലാ അപ്പം അവൾടെ ഇനി എക് സാമിന്റെ റിസൾട്ട് പതിനഞ്ചാന്തി വരും അപ്പ അവ ക്കൊള്ളത് അത് കഴിഞ് ഷോപ്പ് ചെയ്യാന്നോർത്തു ബാക്കി രണ്ട് പേർക്കൊള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഓ പിന്നെ ഷോപ്പ് ചെയ്യുമ്പോ മാക്സിമം ഓൺലൈനിന്ന് വാങ്ങിക്കാൻ നോ പണം വെലക്കൊറവൊക്കെയല്ലേ ഉം ആഹ് ബുക്കിനും എനിക്ക് തോന്ന്ന്നു മാക്സിമം വെലക്കൊറവാണെന്ന്
അതെയല്ലേ പിന്നെ നമുക്ക് ഇവിടെ ഒര് ഒരു ഷോപ്പില് ഇഹ് പത്തെണ്ണം ഇഹ് ബു ക്കെടുക്കുമ്പം പത്തെണ്ണം ഫ്രീ ഉള്ളഹ് ഇണ്ട് ആഹ് അഹ് ഇനിസ്റ്റേല്ലായിരിക്കും അഹ് ആഹ് അത് തന്നെ അത് നമ്മുടെ ഒരു ബന്ധുവിൻന്റെ കൂടെയാ അപ്പം അവിടെ പോകുമ്പോഴത്തേക്കും നമ്ക്ക്ള്ളഹ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പ ഇനി ആ റൂട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ട്ങ്ങനെ കേറി മേടിക്കാന്ന് പർഞ്ഞു
അതൊരു നല്ല കാര്യവാ എന്തായാലും അല്ലെ പത്തെണ്ണം മേടിക്കുമ്പോ കാരണം പണ്ട് ഇരുവത് രൂപയൊക്കെ കൊടുക്കുമ്പൊ നല്ല ബുക്ക് കി ട്ടുവാരെന്നു ഇപ്പം എൺപത് തൊണ്ണൂറ് രൂപയൊക്കെയാ വല്യ നോട്ട്ബുക്കിന്റെ വെല പക്ഷെ അതൊക്കെ ഭയങ്കര ഇതാ അല്ലേ രണ്ട് കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരൊണ്ടെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ
എനിക്ക് മൂന്ന് പേര് സ്കൂൾള് മൂ ആഹ് മൂന്ന് പേര് മു ത്തയാള് ടെൻത്തിൽ എഴ്തിയിരിക്കുന്നു രണ്ടാമത്തെ ആള് ഇനി സിക്സ്ത്തിലേയ്ക്ക്
ആഹ്
പിന്നെ സെക്കന്റ് ക്ലാസ്സിലേക്ക് മൂന്നാമത്തത് ആഹ് ചിലവ് ഭയങ്കര സ്കൂള് ആഹ് അത് തന്നെ ആഹ് സ്കൂൾ ബസ്സിന് തന്നെയാകും മൂവായിരം രൂപ
ഉം ഉം
നമുക്ക് അട്ത്ത്ന്ന് പർഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ ഒന്നര കിലോമീ റ്റർന്ന് പറഞ്ഞാലും കൊണ്ടേയ് വിട്ടാ കൊഴപ്പഇല്ല ഇത് എഹ് അത്യാവശ്യ എന്തേയ്ലും സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഒള്ളപ്പോ കൊണ്ടെയ് വിടും അല്ലാത്തപ്പം എ എഹ് സ്കൂൾ ബസ്സ്‌ല് പോകുന്നതും വെര്ന്നതു ഒക്കെ
ആഹ് പണ്ടാണെങ്കിലേ നമ്മള് ബാഗ് ഒരു വർഷം കൊണ്ടു പോക്ന്നത് തന്നെ രണ്ട് വർഷംഒക്കെ കൊണ്ടുപോകും പിന്നെ ഇപ്പ അങ്ങനെ പറ്റത്തില്ല ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല അത് അവരുടെ കൊഴപ്പം മാത്ര അല്ല പ്രോഡക്ടിന്റെയും കൂടെ കൊഴപ്പവാ കാരണം ഇപ്പൊ ബാഗ് മേടിച്ച് ആറ് മാസം ആവുമ്പഴത്തേന് അതൊന്നെങ്കി കീറിപ്പോകും അല്ലെങ്കിൽ സിബ്ബ് പൊട്ടിപോവും
പക്ഷെ വെല ഭയങ്കരം പണ്ടൊക്കെ മു മുന്നൂറ് രൂപ നമ്മളൊ ക്കെ പഠിക്ക്മ്പം ഇര് ഇരുന്നൂറ് ഇരുന്നൂറ്റഅമ്പത് രൂപക്ക് ഒക്കെ ബു ബാഗ് കിട്ടും ഇപ്പൊ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ബാഗ് മേടിച്ചാലും അത് ഒരു വർഷം പോലും
അതെ ആണ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷെ ബുക്കിന്റെ വെല അന്യായവാ ബുക്കിന്റെ വെലെയേ
ആഹ്
ഭയങ്കാരവാ
അത് തന്നെ
നോട്ട്ബുക്കിനൊക്കെ എൺപത് രൂപ തൊണ്ണൂറ് രൂപയൊക്കെയാ അതും കുഞ്ഞ് പേ പേപ്പറ് ഒക്കെ വെറും കട്ടി കുറഞ്ഞ പേപ്പറിനൊക്കെ അത്രയും വില മേടിക്കുന്നതൊക്കെ
അത് തന്നെ നമ്മളൊക്കെ പണ്ട് ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ ആഹ് പേപ്പറ് ഇരുപത്തഞ്ച് പയ്സക്ക് മേടിക്കുവായിരുന്നു
ഇപ്പം സബ്ജക്റ്റിനനുസരിച്ച് മാത്രം പോരല്ലോ ബുക്ക് എക്സ്ട്രാ പിന്നെ ടി പി ബുക്ക് ബുക്ക് റഫ് ബുക്ക് പിന്നെ വെറുതെ എഴുതാൻ ബുക്ക്
ഇപ്പൊ ഒരാൾക്ക് വാങ്ങണം
ഒരു സബ്ജക്ടിന് തന്നെ രണ്ട് ബുക്കാ ഉം പിന്നെ ഫോർ ലൈൻ ടു ലൈൻ അങ്ങനെയൊക്കെ
ആഹ്
പിന്നെ ടെക്സ്റ്റ് ഒക്കെ വാങ്ങിച്ചോ?
െക്സ്റ്റ് ആ സ്കൂളിൽ നിന്ന് തന്നെ ഈ വർഷം മെയ് തുടങ്ങിയപ്പോഴത്തേക്കും. വിളിച്ച് അങ്ങനെ പോയി യൂണിഫോമും ആഹ് ബുക്സ ആ ഗവൺമെന്റ് ഗവൺമെന്റ് മാനേജ്മെന്റ്
അന്നൈഡഡ്
ആഹ് അങ്ങനെ ഈ വർഷം മുതൽ ഇനി ആ നല്ല നല്ല പഠിപ്പിക്കും അവിടെ തന്നെ ട്യൂഷനും ഉണ്ട് സ്കൂളിന്റേതായിട്ട് ആ ട്യൂഷന് വിടുന്നുണ്ട്
ആഹ് വെക്കേഷന് പോയി തുടങ്ങിയോ ട്യൂഷൻ
ഇല്ല വെക്കേഷന് നമുക്ക് തുടങ്ങേല വെക്കേഷൻ ഈ മദ്രസയുടെ ട്യൂഷനുണ്ട് ഇത് സ്കൂളിന്റെ ട്യൂഷൻ ജൂൺ പതിനഞ്ച് മൂല് തുടങ്ങുന്ന് ഉം
പിന്നെ
അപ്പ നമക്ക് ട്യൂഷൻ ഉളസം ഒരിടത് പോക്ക് നടക്കുവല്ല അതൊണ്ട് പിന്നെ. അ സ്കൂള്‌ തുറന്ന് പഠിപ്പിക്കാൻ തുടങ്ങി കഴിയുമ്പം തുടങ്ങുന്നത്
ആഹ് പിന്നെ ഇന്നും മഴയുണ്ടെന്ന് തോന്നുന്നു
മഴയുണ്ട് ഇപ്പോഴേ മൂടലുവായി എവിടെയോ ഇടിയൊക്കെ കേൾക്കാം
കൃഷിയൊക്കെ ഉണ്ടോ
ആഹ് വീട്ടില് ചെറുതായിട്ട് നമുക്ക് അത്യാവശ്യത്തേക്ക് വേണ്ട മുളകും ചുമ്മാ വഴുതനെയൊക്കെ ചുമ്മാ
ഇവിടെയും പയറ് പാവല് മുളക്
ഉം നമുക്ക് ആകെ എട്ട് സെൻറ് സ്ഥലംള്ളു അതിലാ എല്ലാം ചെയ്യുന്നത് വീട് കഴിഞ്ഞിട്ട് ചുമ്മാ ടറസില് ആഹ് അങ്ങന്നെ നമ്മുക്ക് അത്യാവശ്യം കിട്ടുവല്ലോ ആഹ് അത് തന്നെ ഞാൻഇന്ന് മറ്റേ ബാഗില വെച്ചിരിക്കുന്നത്
ആണോ ഗ്രോ ബാഗില് ഉം ഇവിടെയും ഗ്രോ ബാഗിലാ വെച്ചേക്കുന്നത് കൊറച്ചൊക്കെ ചെടി
അത് നമ്മളിങ്ങനെ കൃഷിഭവനിൽ നിന്ന് വാങ്ങുന്ന കൊണ്ട് അവര് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വിത്തുകൾ വരുമ്പോൾ നമ്മളെ വിളിക്കും.
ആഹ് ഇവിടെ ചീര നട്ടറന്ന്
ആണോ ചീര ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന കൊണ്ടേ ചീരയ്ക്ക് ഇതില്ല ചീര എന്നും അഴുകി പോമ്പ അങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ആ കളർ പോകും അപ്പോൾ നമ്മൾ ക്കാത്ത രീതിക്ക് നമ്മൾ പിന്നെ അത് നുള്ളി എടുക്കേണ്ടി വരും
ആഹ്
ആഹ് വെള്ളം കെട്ടി നിൽക്കുന്ന കൊണ്ട് പെട്ടെന്ന് അഴുകി പോവാ
ഉം പിന്നെ ഇന്നവിടേക്കാ പോണേ
ഇന്ന് ചുമ്മ ഇവിടെ പാലായിൽ എന്തോ പരിപാടി തുടങ്ങിട്ടുണ്ടന്ന് പറയുന്ന കേട്ട്
ആ എനിക്കും ഉണ്ട് ചെറുതായിട്ട് ഉം
അപ്പൊ അങ്ങനെ മക്കളെ കൊണ്ട് ചുമ്മാ അങ്ങനെ കാണിക്കാന്ന്‌ ഓർത്തു വൈകുനേരം.
വീട്ടില് സാധനങ്ങളൊക്കെ തീർന്ന് സാധനം വാങ്ങിക്കാൻ പോറത്തോട്ട് പോണംന്നുണ്ട്.
ആ അത് ഷോപ്പിംഗ് മാളിൽ നിന്നാണ് വാങ്ങുന്നത്.
ആ് ഇവിടെ സ്മാർട്ട് ലൈൻസ് ഉണ്ട്.
ആഹ്
അവിടുന്ന് വാങ്ങിക്ക അവിടെ ഓ
ആഹ ഞങ്ങക്കുണ്ട് റിലയൻസിന്റെ
ആഹ ഇവിടെ എടുത്താ വീടിന്റെ തൊട്ട അടുത്താ. ഉം പിന്നെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ ജോലിയുടെ.
ഇല്ല ഞാൻ കേക്ക്ണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
ആണോ എങ്ങനാ കേൾക്ക് ഉണ്ടാക്കുന്നെ?
കേക്ക് നമ്മൾ ക്രീം കേക്ക്.
ഓവനിലാണോ അതോ
അല്ലല്ല ഓവനിലല്ല സാധാ നമ്മുടെ
ആ എന്റെ ഒരു ഫ്രണ്ടിനുമ ഉണ്ട് കേട്ടോ ഓവൻ ഇല്ലാതെ മ മ ഇഡലി കൂട്ടുകത്തിൽ വെച്ചിട്ടേ അങ്ങനെ ഉണ്ടാക്കും ഹോ മെയഡ് കേക്ക്. ഒരുപാട് സെൽ ചെയ്യുന്നുണ്ട്. ഞാനും ഓർഡർ പിടിച്ചു കൊടുക്കുന്നുണ്ട്. മം കണ്ട കഴിഞ്ഞാ പക്ഷെ ഹോം മെയഡാന്ന് പറയത്തില്ല ഓവനൽ വെക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ആഹ്
ഉള്ളതല്ല കടയിൽന്നൊക്കെ വാങ്ങുന്ന എത്ര ദിവസം ഇരിട്ടായിരിക്കും. ഇത് ഹോംമെയ്ഡ് കേൾക്കിന് നല്ല ചെിലവാ.
ഇതിപ്പം ഇന്ന് ഓർഡർ ഉണ്ടെങ്കി രണ്ടു ദിവസം മുന്നേ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാ.
ആഹ്
ആഹ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റൂ.
അങ്ങനെ ചെയ്യാം നമുക്കിപ്പ രാവിലെ ഒമ്പത് മണിക്ക് എട്ട് മണിക്ക് വരുന്ന ഓർഡർ. വൈകേരം അഞ്ച മണിക്ക് ആറ മണിിക്കൊക്കെ ഉള്ളില് കൊടുക്കാൻ പറ്റും
ആഹ്
അങ്ങനെ അത്രയും രണ്ട് മൂന്ന് ഒന്നും പറ്റിയല്ല രണ്ടെണ്ണം കൂടി വ മാക്സിമം രണ്ടെണ്ണം. തലയന്ന് പറയുവാണെങ്കിൽ മൂന്നും നാലിനൊക്കെ കൊടുക്കുക.
ഓ
ഉ പിന്നെ ഇവന്റ് മാനേജ്മെന്റിന്റെ അവര് ഓർഡർ കല്യാണ പാർക്ക് ആ ബർത്ത്ഡേ ആനിവേഴ്സറി അത് തന്നെ പിന്നെ മക്കൾ സ് സ്കുളിൽ പോയിഴിയുമ്പോൾമ്മൾ ഫീ ആയിട്ടരിക്കുകല്ലേപ്പോൾ എന്തങ്കിലും പരിപാടി ഉണ്ടങ്കിൽ.
ക്കല്ലാതെ
തയ്ക്കും ഉ തയ്യലുംണ്ട് വീട്ടിൽ പെട്ടവർക്ക് തയ്ച്ചു കൊടുക്കും. അനിയതിമാർക്കും അത് തന്നെ ഇപ്പം തയ്ക്കുന്ന പൈസയ ഉണ്ടെങ്കിൽ ഒരു ഒരു ഡ്രസ്സും കൂടെ എക്സ്ട്രാ എടുക്കും.
ആ കൊച്ചിങ്ങക്കായയാലും തയ്ച്ച നമ്മക്ക് സ്വന്തമായിട്ട് ഇട്ട് കൊടുക്കാൻ മേടിക്കുന്നൊ.
അത് തന്നെ മുത്തയാ ഇടുകയല്ല. അവർക്ക് ഭാഗി ഇതൊക്കെ ഉള്ള ഇടുള്ളൂ.
ആഹ്.
രണ്ടാമത്തവർക്ക് തയ്ച്ചു കൊടുക്കും. സ്കൂളിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോം. ഓണ സെലിബ്രേഷന് അങ്ങനത്തൊക്കെ തയ്ച്ച് എന്തെിലും. ചുമ് ഇരിക്കല്ലേ നമുക്ക് എന്തെലും വരുമാനം ഉണ്ടെങ്കിൽ അത്. നമ്മുടെ കാര്യങ്ങൾക്കും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാം പിന്നെ അത്യാവശ്യാം ഹസ്ബൻ്റിനെ സഹായിക്കാം
ഓക്കെ ഓക്കെ
അങ്ങനെയൊക്കെ നല്ല പരിപാടിയല്ലേ ഞാൻ യൂട്യൂബീന്ന് പഠിച്ചതാ
ഇപ്രാശം
ഓക്കെ ശരി എന്നാ
ശരി ഓക്കെ